ആ എന്തൊക്കെയുണ്ട് വിശേഷം ആ സുഖം ഇങ്ങനെക്കെ ക്കെ അങ്ങ് പോകുന്നു അടെ ആഹ് മഴയുണ്ടോ അവ്ടെ?
ആ ഇന്ന് മഴ ഇണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ മഴയില്ലാട്ടോ അപ്പൊ ഇങ്ങനെ ചെറുതായിട്ട് വെയിൽ അറിക്കുന്നുണ്ട് ഇന്നലെ മിനിയാന്ന് ഇന്നൊക്കെ ആയിട്ട് മധുരം മഴ തന്നെ യായ്ര്ന്ന്
ആ ആ ഇവിടെ മഴ അങ്ങനെ മഴയില്ല ചെറുതായിട്ട് വരുന്നു പോന്നു വരുന്നു പോന്നു അങ്ങനെ മഴയ
ആണോ?
ക്കളൊക്കെ പോയോ?
ആ മക്കളൊക്കെ പോയി
ആ പണിയെല്ലായോ?
എങ്ങനാ?
പണിയെല്ലാം ജോലിയെല്ലാം കഴിഞ്ഞോന്ന്
ആ പണിയൊക്കെ കഴിഞ്ഞ് നിങ്ങടത് കഴിഞ്ഞോ?
ആ എല്ലാം കഴിഞ്ഞു കഴി പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് നാട്ടിലൊക്കെ? ഇപ്പൊ മഴയും കാലാവസ്ഥ മാറിയൊക്കെ നിൽക്കല്ലേപ്പ അസുഖങ്ങളും
അതെ അതെ ഓ പനി, ജലദോഷം കാര്യങ്ങളൊ ക്കായ്റ്റ് ഇങ്ങന മുന്നോ
മുന്നോട്ട് പോന്ന് ആ ഹെൽത്തിന്നൊക്കെ ഇപ്പ ആള് വരുന്നുണ്ടല്ലേ ഹെൽ
ആ ആ ഇവിടെ അങ്ങനെ വന്നിട്ടില്ലട്ടോ കൊറെേ പേര് പറഞ്ഞു നാട്ടിലൊക്കെ ഹെൽ ത്ത്ന്നാ ആൾക്കാര് വന്നിട്ട് വീടും പരിസരങ്ങളൊക്കെ ശുചിയാണോ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടോ
പിന്നെന്തോ കുടുംബശ്രീലുളോര് പറയുന്നേട്ടു ഞാൻ ഇന്നലെ പിന്നെ ഉമ്മാടെ അനിയത്തിന്റെ വീട്ടിൽ കേട്ടത് അവിടന്നൊക്കെ പറഞ്ഞ് ഹെൽ പിന്നെന്തൊക്കെയോ ഫി ഫില്ലെയ്ത് അയക്കണം ഗവൺമെന്റിൽ ഇന്നേ ഉള്ളൂ ലാസ്റ്റ് അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ആ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാന്നർഞ്ഞു
അതെ അതെ ഇവിടെ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല
ആ അവിടെ ഈ കുടുംബശ്രീയിലൊക്കെ ഉള്ളതോണ്ടേ അപ്പൊ അതിന്റെതായ രീതി തിയിലായിരിക്കും ചിലപ്പോ അവരറിഞ്ഞിട്ടുള്ളത്
അതെ ഇപ്പൊ പറഞ്ഞാല് ഒരുപാട് പകർ ച്ചവ്യാധികള്ള്ളത് കാരണം കൊണ്ടായിരിക്കും ചെലപ്പോ
ആ ഇപ്പം ഒരുപാട് പിന്നെ ഏ ഓരോ ഞങ്ങളുടെ കൊറെ ഡെങ്കി സ്ഥിതീകരിച്ചു ഡെങ്കിപനി സ്ഥിരീകരിച്ചു അത് കൂടാതെ വയറിളക്കം അങ്ങൻത്തുള്ള ത് ഒരാൾക്ക് വന്ന കഴിഞ്ഞാൽ വീട്ടിലുള്ള എല്ലാർക്കും വരുന്നുണ്ട്
ആ പ്പൊ സ്കൂളുകളിലൊക്കെ മൊത്തം കുട്ടികൾക്ക് വയറിളക്കും കാര്യങ്ങളും ഒക്കെയാണ് പറ ള്ളം ജലദോഷോ ജലദോഷത്തിന്റെ ലക്ഷ് ക്ഷണങ്ങളോ പനിയോ എന്തെങ്കിലുണ്ട് ന്ന്ണ്ടെങ്കില് സ്കൂൾക്ക് പർണ് വിടർത് ന്നൊക്കെ സ്കൂളിന്ന് മെസ്സേജ് വന്നിട്ട്ണ്ട് മക്കൾക്ക് അനൗൺസ് റ്റുണ്ട്
ആ അവിടെയും ഒരാൾക്ക് വന്ന് കഴിഞ്ഞാ അപ്പഴേ മാറ്റി ഓഫീസില് കൊണ്ടുവന്നിര്ത്തീറ്റ് പറഞ്ഞയക്കും എന്തെങ്കിലും ഉണ്ടെങ്കി വിടർത് ന്നാണ് ഇവിടെന്ന് സ്കൂളിന്ന് പറഞ്ഞു വി
ആ എല്ലാ സ്കൂളുകൾന്നു അങ്ങൻ തന്നേണ് ഇപ്പൊ പറയുന്ന
ആ അതീ ക്ലൈമറ്റ് പെട്ടെന്ന് ചെയ്ഞ്ച ക്ലൈമറ്റ് പെട്ടെന്ന് ചെയ്ഞ്ച് ആവേലേ പ്പൊ പെട്ടെന്ന് വെയ്ല് പെട്ടെന്ന് മഴ പെട്ടെന്ന് വെയ്ല്
അതെ പെട്ട് ആ അതെ അതെ അതെ മഴേണെങ്കി മഴ തുടർന്ന് മഴ ല്ലേനും ന്നാലോ ആ മഴ പെയ്ത അന്നെന്നെ എന്താണ് പിന്നെ വയങ്കര വെയ്ലും
വെയ്ലും കാര്യ യിട്ടും ചൂട് ചൂട് സമയത്ത് വിചാരിക്കും മഴെന്നെ മത് യായിരുന്നു ചൂട് എന്ത് സയ്ക്കാൻ പറ്റാത്ത ചൂടായിരുന്നു
അതെ അതെ നല്ല ചൂടാ ഇപ്പോഴു അങ്ങനെ തന്നെയാണല്ലോ പ്പൊ ഇതുവരേ മഴ ണ്ടായിരുന്നു വടെ പ്പ കുറച്ചെ ആ ഒരു പത്ത് മിൻറ്റ് മുന്നേ വരെ നൽ ല്ല മഴ ണ്ടായിരുന്നു ട്ടാ
ആ
പ്പോ ഒന്ന് ങ്ങനെ വെയ്ലറീക്ക്ന്നൊള്ളൂ പക്ഷെ ഫാൻ ഇല്ലാതെ വടെ ഇരിക്കാനേ പറ്റ് റ്റുന്നില്ലാത്ത അവസ്ഥ
ഇത്ര മഴ പെയ്തിട്ടും ആ ഒരു തണ്പ്പ് വന്നിട്ടിൽ
അതാണ്
ആ
എന്താ അറിയില്ല അതെ പ്പത്ത കാലാവസ്ഥ അങ്ങനാണ്
അങ്ങനെയാണ് ഞമ്മടെ ശര് ത്തിനും ബോഡികൾക്കും താങ്ങാനുള്ളൊരു ശേഷി ഇവ്ടെ ഇല്ലല്ലോ ഇപ്പോ ഈ കൊറോണ വന്നേന് ശ് ശേഷം കൊറോണടെ ഇഞ്ചെക്ഷൻ എടുത്തേന് ശേഷമൊക്കെ നമുക്ക് അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ട്ള്ള അലോയ്‌ച്
ആ അതെ അതെ എല്ലാർക്കു ഉണ്ട് അത് ആ സ്കിന്നിനൊക്കെ ഒരു പ്രാ പ്രശ്നം വന്ന് കഴിഞ്ഞാലെ അത് മാറാന് മാറി കിട്ട്ന്നൂല്ല ചെറിയ ചൊറിച്ചിലോ കാര്യങ്ങളൊക്കൊന്ന് വന്നാല് നമ്മള് ത്ര മരുന്നുടിച്ചാലും അല്ലെങ്കി എത്ര ഡോക്ടറെ കാട്ടിയാലും അത് മാറ്ന്നില്ല്യ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ട്ണ്ട്.
ഉം കൊറോണടെ ഇഞ്ചക്ഷ ട്ത മിക്കവർക്കും ഞാന് പ്രക് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞ ടൈമ അവൻ്റെ എടത്തേ പറ്റു ഹോസ്പിറ്റലിലും പോലും കേറ്റുല്ല പർഞ്ഞ് ഒരു ഡോസ് എടുത്തിട്ട്ണ്ട് രണ്ടാമത്തെ ഡോസ് എടുക്കാനേ പോയീല പക്ഷ് ഈ രണ്ടാത്തെ ഡോസൊക്കെ എടുത്ത എൻ്റെ ഉമ്മാക്കു അവർക്കൊക്കെ ഇപ്പഴും കൈ വേ ദന കാല് വേദന ജോയിന്റ് വേദന അവർക്കൊക്കെ ഭയ് അസ്സുഖങ്ങളാണ് ബേ
ആ അതെ അതെ അതെ എപ്പഴു അസുഖങ്ങളാ ജലദോഷം വന്നാലും പെട്ടെന്നു മാറുന്നില്ലല്ലോ പഴേ പോലെ
പഴേ പോലെ പെട്ടെന്ന് മാറുന്നില്ല നമ്മൾ എന്ത് ചെയ്തെങ്കിലു അ ത് നമ്മളെ ശരിഅത്തിന് എഫക്ട് ചെയ്യുന്നില്ല അതൊന്ന് മാറാൻ വേണ്ടിറ്റ് നമ്മൾ എന്ത് കണ്ട് ചെയ്തെങ്കിലും മറ്റത് എന്തെങ്കിലു ഒരു സ് ചെറിയൊരിത് വന്ന് നമ്മള് ചെയ്ത് എയ്ഞ്ഞാ നമ്മടെ ശരീരത്തിന്ന് പോം മാറി പോം ഒരു പനി വന്നാലും നമ്മള് തൊടച്ച് തൊടച്ചിരുന്നാലും നമ്മടെ ശരീരത്തിന്ന് മാറി ഇപ്പൊ നമ്മള് എൻ ഉം എന്ത് ചെയ്തിട്ടൊരു ഇത് എഫക്ട് ഇല്ലാത്ത പോലെ
അതെ അതെ അങ്ങൻതന്നെണ്
അത് പിന്നെ നമ്മളി പ്പ ഇ ആ എല്ലാർക്കുള്ള അസ് നമ്മളിപ്പോ ഒരു ഉറുമ്പയാലും ഉറുമ്പ് പണ്ട് വന്നൊരു പൗ പൗഡറോ എന്തെങ്കിലും ഇട്ട്ട്ട് ഉറുമ്പ ച്ചാവും പക്ഷെ ഇപ്പോൾ ഉറ്മ്പ്കള് അതും ചാവില്ല അപ്പൊ അവരും പ്രതിരോധിച്ച് തുടങ്ങ തുടങ്ങിയതിനെതിരെ
സത്യ
നമ്മള് എന്ത് നമ്മള് അത് ആ പണ്ടുള്ളവർ അങ്ങനെ ചെയ്താ ഇത് പോവന്ന് പറഞ്ഞ നമ്മള് ചെയ്യും പക്ഷെ അത് പോയില്ല ഇപ്പൊ അതത് ചെയ്താൽ അതിനൊരു കുടി
ഇല്ലല്ല അതെ അത് പറയില്ലോ എലി വിഷം കൊടുത്താൽ എലി പോലും
ചവിന്നില്ല അതന്നെയാണ് അവസ്ഥ അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരം പിന്നെ നമ്മള് കഴിക്കുന്ന ഫുഡോ അങ്ങനത്തെ ഫുഡ്ല്ലേ ഇപ്പം ഉ പഴയെ പഴയ പോലത്തെ പഴയ പോലത്തെ ഫുഡൊന്നും ആരും കഴിക്കും. ന്നില്ല ആർക്കും വേണ്ട എല്ലാർക്കും ഫാസ്റ്റ് എല്ലാം ഫാസ്റ്റ് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ആ
എല്ലാർക്കും ഫാസ്റ്റ് ഫുഡ് മതി.
ആപ്പ അത
നമ്മക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. സാധാ ഫുഡ് കഴിക്കുമ്പോ ഒരു മടുപ്പാണ്.
നമ്മുക്ക് തന്നെ ചോറ് വേണ്ട, പിന്നെ നമ്മുടെ മക്കളെ പറഞ്ഞിട്ട് ഒരു കഥയു ഇല്ല.
ഇല്ല കാര്യം ഇില്ല കാരണം എന്താ വെച്ചല് നമ്മളെ കണ്ടല്ലേ അവര പഠിച്ച ക്കണത് അതെ ആഴ്ചയിലോ ഒരിക്കലെങ്കിലും സ്പെഷ്യൽ ഫുഡ് നമുക്ക് വേണം ഇപ്പുള്ള സ്കൂളുകളിലും ഇത് സ്കൂളുകളിലോ അങ്ങനെയാണല്ലോ വരുന്നതെ അതെ ഗവമെന്റ് സ്കൂളുകളിലാണെങ്കിലും ചിക്കനും. ചിക്കൻ നെയച്ചോറ് അല്ലെങ്കില് ബിരിയാണി.
എല്ലാം എല്ലാ ആ അതുപോലെ സ്കൂളള്ളാരും കൊടുത്തു വിടുന്നപ്പ ഇന്ന് കൊടുത്തുന്ന ഉണ്ടായിരിക്കരുന്ന നാളെ കൊടുത്തു വിടുന്ന ഇന്നിപ്പ ഈ ഫുഡ് കൊടു കൊടുത്ത വിട്ടാ നാള ആ ഫുഡ് ആയിരിക്കണം കൊടുത്തു വിടുന്നത് അങ്ങനെയൊക്കെയാണ് സ്കൂളില നിയമങ്ങൾ
മോനൊക്കെ പഠിച്ച സ്കൂളുകളല് അങ്ങനെരുന്നു, കഴിഞ്ഞ വർഷം മോനെ പ്രൈവറ്റ് സ്കൂളിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്
ആ ആ ആ
അപ്പോൾ അവിടെ ഫ്രൈഡെ എന്താണ്, സ്പെഷ്യൽ ഫുഡ് ആണ് ബിരിയാണി മന്തി ഫ്രൈഡ് റൈസ് ചിക്കന് അങ്ങനെ സ്പെഷ്യൽ ഐറ്റംസ് ണ് ഫ്രൈഡേ എല്ലാ ഫ്രൈഡേയും കൊടുത്തു വിടേണ്ടത് ആ അതെ പക്ഷെ മക്കൾക്ക് മടുപ്പില്ലാത്ത രീതിയിൽ കഴിക്കാൻ കഴിയു അ നല്ലൊരു കാര്യാണ് ആ എന്താ വെച്ചാല് എല്ലാ മക്കളും ഒരുപോലെ കൊണ്ടരുമ്പോ ആർക്കും തന്നെ പ്രയാസം വരൂല്ല മറ്റത് ഒരാളടുത്ത് ചിക്കൻ കണ്ടാല് മറ്റൾക്ക് ചിക്കൻ വേണം എല്ലാ മക്കൾക്കും ആ ചിക്കനോട് ആണലേതാല്പം,
താല്പര്യം പിന്നെ ഇവരുടെ സുനി ഇല്ല ആ ഇവടെ സ്കൂള്ന്ന് വൊ എൽ കെ ജി യു കെ ജി ഒച് പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതലുള്ള സ് സ്കൂളുകൾക്ക് ഫുള്ള് ഷെയർ ചെയ്തവർ കഴിക്കും പരസ്പരം ഒരു മിക്സ് ചെയ്തിരുന്ന് ഷെയർത് കഴി
ണ്ടല്ല കാരണം വച്ചാൽ അത്രയും കുട്ടികൾക്ക് കൊടുക്കാനുള്ളത്, ഓരോ മക്കളുടുത്തും കാണൂലല്ലോ ചിക്കനൊക്കെ ആകുമ്പോ അവർക്ക്ന്നെ അത് തികയൂല എന്ന അവസ്ഥയിലാണ് വരുന്നത്
ആ ആ
ആ അപ്പൊ പിന്നെ അവര് ഇവിടെ കെ ജി മുതലന്നേ നമ്മള് ഷെയറിങ്ങും ഒക്കെ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാല് ഒരാളടുത്ത് ചിക്കൻ കാണുമ്പോ മറ്റുള്ളവർക്കൊക്കെ എല്ലാവർക്കും കത് വേണം പക്ഷെ എല്ലാർക്കും കൊടുക്കാന്ന് പറയ്ണത് പോസിബളായ ഒരു കാര്യല്ലല്ലോ
സ്കൂളെന്ന് പറഞ്ഞാല് കോർച്ച് ക്ലാസ്സിൽ കോർച്ച് കുട്ടികളെ ഒള്ളൂ
ആ അങ്ങനെ ആകുമ്പോ കൊഴപ്പല്ല അത് ആ മുപ്പത്തഞ്ചും അല്ലെങ്കി മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്നൊക്കെ കുട്ടികൾ ഉണ്ടാവുന്ന സമയത്ത്, ഭയങ്കര പ്രയാസല്ല അത്
ആ ഇവിടെ ഇവരത് ഇതന്ന് വെച്ചാല് എട്ട് ഒമ്പത്കെ കുട്ടികളാണ്. അങ്ങനെ ഒരു പതിമൂന്ന് അതിനുള്ളിലൊക്കെത്തുള്ളൂ ഓരോ ക്ലാസിലെ കു
ആ അങ്ങനെ ആവുമ്പോ സുഖണേ ഷെയറ്യ്യാനോ ഒരു പീസ് മന്ന് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പീ വന്ന് ഷെയറ് ചെയ്താ മതി
അപ്പ അതുകൊണ്ട്
അപ്പ എടയിലൊക്കെ ഈ ചിക്കൻ കൊണ്ട് രാന്നറയുമ്പള് എല്ലാർക്കും പ്രയാ കാര്യമാണ് മക്കൾക്കാണെങ്കിലും കൂടുതല് പ്രയാസം കാരണം എന്തായ്ച്ചാല് മക്കള് എല്ലാരും ഒരുപോലെയാണല്ലോ പിന്നെ എല്ലാർ ൻക്കും ആഗ്രഹം ചിക്കനോടും അങ്ങനെയ്ള്ള ഭക്ഷണത്തോടും ആണല്ലോ അപ്പ പിന്നെ ഇത് നല്ലൊരു ഞാൻ പറയും ഞാന് എപ്പഴും പറയും ഇത് നല്ലൊരു സംഭവാണ് കാരണം എന്താ വെച്ചാ അയ്ന്റെ എടില് പാരൻസിന്റെ അടുത്ത് നിർദ്ദേശം തന്നിട്ടുണ്ട് എടില് ചിക്കനോ മീനോ അങ്ങനെള്ള സാധനങ്ങൾ കൊട് ത്ത് വിടരുത്
ആ ഈ ഒരു സമയങ്ങളും ഫ്രൈഡ മാത്രം സ്പെഷ്യൽ ഫുഡിന്റെ ഡേ ആണ് അന്ന് മാത്രം കൊടുത്ത് വിടാ അന്ന് നമുക്ക് ഇഞ്പ്പ സ്നാക്സിനാണെങ്കില് നൂഡിൽസ് കൊടുക്കാം പൊറോട്ട കോടുക്കാം അങ്ങനെ എന്താണോ സ്പെഷ്യലായിട്ട് എന്തും ചെയ്യാ
ചെയ്യാം ആ ആ അപ്പ പിന്നെ പ്രശ്നം വരത്തില്ല
ആ അതെ മക്കൾക്കും തന്നെ സങ്കടം ആവും മറ്റോ ഓൻക്കെന്നും ചിക്കനാണ് എനിക്കും ഒന്നും ച്ചക്കറിയാണ് എന്ന്ള്ള പരാതി അത് നമ്മളും തന്നെ അങ്ങനെ എപ്പോഴും ചിക്കനോന്നും കൊടുക്കാറില്ലട്ടോ രണ്ടോ ദിവസത്തിന് അപ്പുറൊന്നും കൊടുക്കൂല അപ്പ പിന്നെ എന്തണ് ചാല് ആരെങ്കിലുംക്കെ ആ എന്നും ചിക്കൻ കൊ ണ്ടെങ്കില് നമ്മളെടുത്തനെ ഇവര് വന്ന് പറയല് ഒടങ്ങും ഓരിക് എന്നും ചി ക്കനാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അപ്പൊ എന്തായ്ച്ചാല് അയ്ന്നൊരു മോചനാണ് ഇങ്ങനെ ആകും
ആകുമ്പ ആ ആ
ആ അതെ
പിന്നെ നമ്മള് ഇവരുടെ സ്കൂൾന്ന് പറഞ്ഞാ പിന്നെ അങ്ങനത്തോരി ഇതില്ല
ആ
ഇവിടെ സ്കൂൾന്ന് പറഞ്ഞാല് പിന്നെ ഇത്താടെ മക്കള് പഠിക്കുന്ന സ്കൂൾന്ന് പറഞ്ഞാല് അവർക്ക് ഈ ദിവസം ഫ്രൂട്സ് ആണെങ്കില് ആ ഫ്രൂട്സ് തന്നെ കൊടുത്ത് വിടണം അങ്ങെ അങ്ങൻത്തെരു ഇതില്ല ആ അങ്ങൻത്തോര് ഇതില്ല അത് വേണം ഇത് വേണം അങ്ങൻതോരു
പക്ഷെ അങ്ങനെ ആയാലും ഭയങ്കര റിസ്ക് ആണ് എല്ലാവർക്കും എല്ലാപ്പോഴും ഫ്രൂ ഫ്രൂട്ട്സും ക കാര്യങ്ങള് നമ്മളിപ്പോ വീട്ടില്ള്ളത് വെച്ചിട്ടല്ലേ നമ്മള് കൊടുത്ത് വിട
ആ ആ
പക്ഷെ സ്കൂൾന്ന് ആ നിർദ്ദേശം തരും എന്ത് ഇന്ന സാധനം വേണതല്ല സ്നാക്സ് ഒക്കെ ബേക്കറി ഐറ്റംസ് കൊടുത്ത് വിടരുത്
ഉം
ഗ്രെ ആ കടെന്ന് വേങ്ങുന്ന ജങ്ക് ഫുഡ്സ് അങ്ങൻത്തതൊന്നും കൊടുത്ത് വിടരുത് പാക്കറ്റ് ഫുഡ്സ് അത്പ അങ്ങനെള്ള കാര്യങ്ങളൊക്കെ പറയും പക്ഷെ ഇന്ന ദിവസം ഇന്നത് മാത്രം കൊടുക്ക മക്കൾക്ക് ഹെൽത്തി ആയിട്ട്ള്ള കാര്യങ്ങൾ കൊടുക്കാ ആ അതെ ഇപ്പ ഈ ബേക്കറി ഐറ്റംസ് കൊട്ന്നാലുള്ള അവസ്ഥ ഈ ചിക്കൻ കൊണ്ട് വരുന്ന കരണന്തായ്ച്ചാല് മക്കൾക്ക് ഫ്രൂഡ്സിനോടെ അല്ലെങ്കി അവർക്ക് സലാഡ് അങ്ങൻത്തെ ഐറ്റംസ് കൊടുത്ത് വിടുന്നതിനോടോ മക്കൾക്ക് താല്പര്യം ഇല്ലല്ലോ അപ്പൊ പിന്നെ എല്ലാരും മറ്റുള്ളവൻ്റെ തൊന്ന് വാരാനാ മ എന്താ പറയാ സമയം കണ്ടതുന്നത് അവരെ ഫ്രൂട്ട്സും കാര്യങ്ങളും അവർക്ക് വേണ്ട
ഏ എളയ മോളെ ആ എ അംഗൻവാടി കഴിഞ്ഞിട്ട് സ്കൂളിലോട്ട് ആയതേ ഉള്ളൂ
ആ ആ
അപ്പ ആള് ആള് എന്നോട് വന്നിട്ട് പറഞ്ഞു ആ എൽ കെ ജി ചേർത്തതാണ് അപ്പൊ ആള് വന്നിട്ട് ഉമ്മാ ഇഡലി സാമ്പാറും കൊണ്ടുന്നു എനിക്ക് നാളെ ഇഡലി സാമ്പാറും തന്ന്
ആഹ അതാണ് മക്കള് മറ്റുള്ളവരെ എന്താണോ കൊണ്ടന്നത് അത അവർക്ക് പിറ്റിയ ദിവസ വേണം വാഷി
വാശിയാണ് ആ അപ്പൊ ഞാന അതു ഉണ്ടെങ്കിൽ സ്കൂളിൽ പോവുള്ളൂ
ആ അതെ അതാാണ് അങ്ങനെയാണ് പക്ഷെ നമ്മളൊന്നും പഠിച്ച പോലെല്ല നമ്മുക്കന്നന്നും അങ്ങനെ ത്തെ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ മറ്റുള്ളവരതേക്ക് നോക്കിട്ട് അവരുതെന്താന്നുള്ള വാച്ച് ചെയ്തിട്ട് ഇപ്പത്തെ ജനറേഷൻ മക്കൾ അങ്ങനെയാണ് ചെയ്യുന്നത് അവര് ഞാൻ പറയൂ അവര് അവരെ ഫുഡ് എന്താണ് അല്ലെങ്കിൽ അതിന്റെ ടേസ്റ്റ് എന്താണ്ന്നല്ല നോക്കാ ശ്രമിക്ക്ണത് മറ്റുള്ളവരു പാത്രത്തി എന്താണ് അതെനിക്ക് പിറ്റേ ദിവസം വേണെന്നുള്ള ചിന്തയാണ് നേരത്തെ തന്നെ അവർക്ക്
ആഹ വന്ന് വന്ന് കേറഞ്ഞതിന് മുമ്പേ പറയും ഇഡലി സാമ്പാറും കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് എ നാളെ അത് തന്നെ ആയിരിക്കും നമുക്ക് പിന്നെ അവരെയൊന്നും പറയാൻ പറ്റില്ല
ഇല്ലല്ല അല്ല അതെ അതെ ചെറിയ മക്കളല്ലേ അവർക്ക്റിയില്ലല്ലോ
ആഹ നോക്കിട്ടാ ഞാൻ വിളിക്കേ ആഹ ശെരി